ഹലോ
കേക്കണില്ലേ
ആഹ്
എന്തക്കെണ്ട് വർത്താനം
ഒക്കെ നല്ല വർത്താനം നിങ്ങൾതോ
നല്ല വർത്താനം എവിടെ ചായ്ടുചോ
ആ ചായകുട്ച്ചോ
ആ
അ അല്ലേ ഞാൻ വീട്ടിലുണ്ട്
ഉം എന്താപ്പൊ കോളേജിന്റെ പാടൊക്കെ
ഒക്കെ നല്ല പാട് എക്സാം ആവാനായി എക്സാമിൻ്റൊരുതി
എന്നാ എക്സാം
പയ്നോന്നാന്തി
എന്നാ എക്സാ ഉം
നിങ്ങളെ പാടെന്താ
നല്ലത് ങ്ങനെ പോകുന്നു കോളേജ്ത്തെ വർത്താനൊക്കെ ത്താ ക്ലാസ്സൊക്കെ ങ്ങനെ
ഒക്ക്
ഞാന്പ്പൊന്നും ചെയ്യണില്ല ങ്ങനെ വീട്ടിൽ വെറുതെതൃക്കാണ്
ഏ വീട്ടില് ആരൊക്കെണ്ട്
വീട്ടില് ന്റെ അഞ്ചെത്തി അങ്ങനെ ആൾക്കാരുണ്ട് ഉമ്മ
ഉം ഉം ഇപ്പം ഇപ്പ ഇന്ന് മയപെയ്തീന്നോ അവിടെ
ആഹ മഴ പെയതീന്നു ഇതുവരെ മഴന്നേന്നു ഇപ്പൊ കൊറച്ച ആക ഇത് ണ്ട് അവിടെ
ഇപ്പം കുറവുണ്ട് രാവിലൊക്കെ കോളേജ് പോക്മ്പോ ഭയങ്കരമായി പിന്നെയ്
ഉം ഉം
അപ്പൊ അങ്ങനെ എതിടെ ഇനി പോവാനൊക്കെ
മഴയത്ത് പോണല്ലേ ഇ പ്പൊ കോളേജ് ക്ക്
ഉം
ജൂൺ ആയതാണ പ്രശ്നം
ഉം അപ്പം അങ്ങനെ പോയി പോന്നു
എന്താ ഇങ്ങട്ട് ചായൊക്കെ കുടിച്ചില്ലേ
ഉം ചായ കുടിച്ചു
ഇജ്ജ് എന്തിനാപ്പൊ പട് കോളജ ഇത് കഴിഞ്ഞിട്ട് എന്താപ്പ പാട് എന്താ നോക്കണഞ്ഞി
കോളേജില് ഇന്റർവ്യൂ ഉണ്ടേനി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത്ണ് വിളിക്കാന്നൊക്കെ ഓല് പറഞ്ഞിക്ക്‌ണ്
ഹ് ഹ്
കോളേജ് അടിപൊളി ആണ് കോളേജ് കയ്യാനായി ഈ ജൂണ് ജൂലൈയില് കഴിയും
ഉ ഉം ഉം
ഉം എവിടെ വീട്
വീട് അതൊന്നും ഇതില് ഇങ്ങനെ പറയാൻ പാടില്ലല്ലോ എന്തെക്കെണ്ട് കല്യാണൊക്കെ കഴിഞ്ഞതാ ഉം എന്താ ഇങ്ങിട്ട് ഇഞ്ഞ് ഇന്റർവ്യൂന് കൊടുത്തിലെ ആയി ഏത് വിഷയം
ഉം അത് കാറിന്റെ
ഹ് ഹ് ഹ്
അപ്പൊ ആ അനക്ക് ഏത് ആ അതെ ഏത് ഫീൽഡിലാണ് ഇത്
ഏത് എയ്ട്ടിയ
ഗവൺമെന്റ് അരീക്കോട്
ആഹ
അരീക്കോട കിട്ടി ഉം
എത്തങ്ങട്ട് അവിടത്തൊക്കെ പാട് കോളേജത്തെ ടീച്ചർമാരും ബാക്കിള്ളോലൊക്കെ എങ്ങനെണ്ട്
ആ ടീച്ചർമാരും മഷിമാരൊക്കെ അടിപൊളിയാണ് നമ്മക്ക് എതുണ്ടെങ്കിലും എങ്ങനെയാണ് വർക്ക് എങ്ങനെ ചെയ്യണ്ടേ എങ്ങനെ പഠിപ്പിച്ചു തരണ്ടേ അങ്ങനെയൊക്കെ നല്ല രീതി ഇതിൽ നല്ല എസ്പേട്ടാണ് നല്ല സർമാരോ ടീച്ചർമാരോ ഒക്കെയാണ് നമ്മക്ക് അറിയാത്തല്ലേ പറഞ്ഞു തരും പറഞ്ഞ് മനസ്സിലാക്കി തരും
ഞാന കോളേജില ഐറ്റയില നീന്നു സ്റ്റനോഗ്രഫിനി നൈപ്പിങ് ഇ പിന്നെ എനിക്ക് കുട്ടിയായിപ്പ ഇനി ഇനി ഇങ്ങനെ അല്ല പിന്നെ ഞാന ആയിട്ട് കഴിഞ്ഞ പിന്നെ അരി കൂടെ ട്ടങ്ങനെ പോയിനിട്ടോ ടൈപ്പിങ്ങിന് പിന്നെപ്പഞ് നോക്കണം അപ്പത്തിന് കുട്ടിയായി എന്തെങ്കിലും ജോബ് നോക്കണം ടൈപ്പിംങ്ങാണ്
എന്നാ ഒരു ജോബ് നോക്യോളണ്ടി
നോക്കണം ഇൻശാ അല്ലാഹ് വീട്ടില് വീട്ട് ട്ട്ന്നേ ഞാൻ നോക്കലണ്ട്ോ ഓൺലൈനായിട്ട് തന്നെ അപ്പൊ കിട്ടല്ലോ അപ്പൊ ഫെയ്ക്കും റിയലും ഏതാണെന്ന് അറിയാതെ നമുക്ക് നോക്കിട്ട് കാര്യല്ല
അതെ
അപ്പൊ ഞാൻ നോക്കാം ഇൻശാ അല്ലാഹ്
ഉം ഒക്കെ നല്ലതാണ്
ഉം ഇങ്ങൾത് ഓൺലൈൻല് ണ്ടാവുലല്ലേ അങ്ങനെ ണ്ടാവുമ്പോ
എന്ത്
ഇന്നെ വിഷയത്തി ഓൺലൈനില് ണ്ടാവുലല്ലോ
ഓഫ്ലൈന
ആ ആല്ലോ ടൈപ്പിംങ്ങൊക്കാവുമ്പോ പിന്നെ ഞങ്ങക്കങ്ങനെ ചെയ ഇതാക്ക ഓൺലൈന ആയിട്ട് നോക്കാം അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ കൊറെ നോക്കി ഞാൻ കൊറേ നോക്കിന്നു അപ്പൊക്ക ഈ പൈസ വേണം അപ്പ അഹ് ഫേക്കണന്നാ വിചാരിക്ക
ആ
അപ്പൊ ഞാൻ നിർത്തി വെച്ചു ഇനിപ്പെന്തെങ്കിലും
ചെൽതൊക്കെ നല്ലതൊക്കെണ്ട്ട്ടോ ഈ ബന്ധായിട്ട് നമ്മളറിയാതോണ്ടാണ്
ആ നല്ലതുണ്ടാകും ഞമ്മളറീല്ല നമ്മക്ക് ഇപ്പ അറിണത് നമ്മൾ ചോദിക്ക അപ്പൊ പൈസോയ്ക്ക അപ്പ ഫേക്കെയ്ക്കാരം വിചാരിചട്ട് നമ്മള ങ്ങ് ഇതാക്കും
ഉം പൊർത്തർങ്ങി ശീലം വാണം എന്നാലേ ഒന്ന് കൂടിയമ്മക്ക് എങ്ങനെയാണ് ഒക്കെ അറിഞ്ഞിങ്ങനെ വരും എ എല്ലാരും പറിം
ഉം ഉം അറിവിലൂടെ ണ്ടാവും അതന്നെ ഞങ്ങളെ ടീച്ചർ കൊറെ വിടലൊക്കെ ണ്ട് ഞാൻ അങ്ങനെന്നൊ എത്തെ നമ്മക്ക് ഇൻക്ക് ചെറ്യേ കുട്ടി ണ്ടായൊണ്ട് ഞാൻ നോക്കലില്ല
ഏ എത്ര വയസായി
ഒന്നര വയസായി ഓ കൊർച്ച് ആവിട്ടെ ങ്ങട്ട് ഇതൊക്കെ വിചാരിച്ചു
ഉം ഇപ്പൊ പ്പടെ പെരേ ഇരിക്കുമ്പോ എന്തെങ്കിലും ഒന്ന് നോക്കിയൂടേ
നോക്കണെങ്കിൽ അതന്നെ നമ്മുക്ക് ഫെയ്ൽ ആണോ റിയലാണോന്ന് അറിയാന് അറിയിലല്ലോ അതറിയാണെങ്കില് അങ്ങനെ നോക്കി നോക്കിയാ മതി
പെരയ് ഇര്ന്നാണ്ടന്നെ അപ്പൊ അമ്മക്കൊരു വരുമാനാവും
അത് ഞാൻ നോക്കിട്ടില്ല നോക്കണം നോക്കണംന്ന്ണ്ട് ണ്ട്‌ അയ്ന്റെ പൊർമേ മക്ക് പൈസ വേണം വാണും കുറച്ച് പൈസ എടുത്തക്കണ്ടെ ന്നാലല്ലേ മ്മക്ക് അത് തുടങ്ങക്കയ്യൊള്ളു
അതെ
പിന്നെന്ത്‌ വീട്ടിലെല്ലാർക്കും സുഖന്നല്ലേ
ആഹ് സുഖം ഉം നിങ്ങക്ക് പൊറത്തു പോണൊക്കെ ഇഷ്ടാ
ഓ പൊറത്തു പോണൊക്കെ ഭയങ്കര ഇഷ്ടാ ങ്ങളെ ഹോബിയൊക്കെ എന്താ ഉം
ഹോ ബീ ഡോക്ടർ ആവാനേനി
ഐ ടി യില് സയൻസ് എടുക്കാണല്ലല്ലോ പ്ലസ് ടു പ്ലസ് വണ്
അത് കിട്ടിയിട്ടില്ല ഞാൻ ഹ്യൂമാൻറ്റീസാണ് അപ്പൊ അത് കഴ്യൂല സയൻസാരിക്കല്ലേ കയ്യുള്ളൂ
ഉം ഉം ഉം
അപ്പൊ അങ്ങനെ ഒരു ഇതീല് ആവാനില്ല ആഗ്രഹം അതൊക്കെന്നനി പി പിന്നെ എന്തൊക്കെയണ്ട്
പിന്നെന്ത് അങ്ങനെ പോകുന്നു
ഉം ഏ തുടങ്കിപ്പൊ അടുത്തടുക്കെങ്കി പോയിനോ
ഉം കോഴിക്കോട് പോയിന് പിന്നെ പോയിട്ടൊന്നുല്ല പോണം പോണംന്ന് പറയണ്ട്
പോണം ഇൻഷഅല്ലാഹ് ഞാൻന്റെ വീട്ടിലാണ് ബെന്നിന്റെ വീട്ടിലെത്തിട്ട് വേണം പോകാന്
ഏഹ്
പിന്നെന്ത് എത്ര ആൾക്കാരുണ്ട് ട്ടില് ഓ ഫുഡൊക്കണ്ടാക്കും
ഉം വീട്ടില് അഞ്ചാൾക്കാരുണ്ട്
ഉം
ഫുഡ്‌ എന്താണ്ടാക്കല്
എല്ലതുംണ്ടാക്കും ഇപ്പൊ യൂട്യൂബ് ഉണ്ടല്ലോ പിന്ന അങ്ങനെ അങ്ങ ഉണ്ടാക്കിങ്ങനെ പോകും അങ്ങനെയൊക്കെയാണ്
ആഹ്
ന്നായിക്കട്ടെ
ബൈ